ഓ കേക്കണ്ട്
ഹലോ
കേക്കുന്നു ഇണ്ട് കേക്കില്ലേ നല്ല വിശേഷം
ആഹ് കേൾക്കുന്നു കേൾക്കുന്നു എന്തണ്ട് വിശേഷം മഴയുണ്ടോ
ഇന്ന് മഴ ലേസം കുറവാ മഴ ഇന്ന ദിവസ
ഉം ഞങ്ങക് ഇന്ന ആ നമുക്ക് നല്ല മഴയായിരുന്നു രാത്രിയിലൊക്കെ
അത് ശരി
അതെ ഉം പിന്നെ രാവിലെ എന്താണ് പരിപാടി ഞായറാഴ്ചയായിട്ട്
ഞായറാഴ്ച ആയിട്ട് നമ്മളങ്ങനെ പുറത്തൊന്നും പോവില്ല
ആ കുട്ടികളൊക്കെ ഒണ്ടോ വീട്ടി
മക്കൾ ഇതാ രണ്ടാളുണ്ട് ഒരാൾക്ക് മദ്രസ് പോവാൻ ടൈമായിണ് എഴുന്നേൽ ക്കാൻ പറഞ്ഞിട്ടും എഴ്നേൽക്കാതെ തണുത്ത് പൊതിച്ചു മൂടി കെടക്ക
ഓ പിന്നെ ഞായറാഴ്ചല്ലേ അവരുടെ ദിവസംല്ലേ
അപ്പോ ആറ് മണി അഞ്ചുമണിക്ക് എണീക്കണ ആളാ
ആഹ് ഞായറാഴ്ച്ച ഇച്ചിരി കിടന്നോട്ടെ
എട്ട് മണിയാകുമ്പെ മദ്രസ വണ്ടി വരും
ഓ ആ ആഹ അതൊരു വെഷമാണല്ലോ
അപ്പൊ ണിക്കാൻ പറഞ്ഞിട്ട് നീച്ചോടുത്ത്ട്ട്പിന്നും കിടക്കാ
ഉം ആ ഞാ
പനി
ഓ ഇപ്പം മഴയായ പിന്നെ അങ്ങ് പനിയുടെ ഒരു സമയാണ് എല്ലാടോം പനിയാ
ആ നല്ല ജലദോഷം പിടിച്ണ് അപ്പൊ ചെറിയൊരു ചൂടുണ്ട്
ഓ ഹോസ്പിറ്റലൊക്കെ പോവാൻ തന്നെ പേടിയാ ഹോസ് ഹോസ്പിറ്റലിൽ ചെന്നാൽ എല്ലാർക്കും അ അസുഖമാണ് ജലദോഷൊക്കെ ആയിട്ടേ ഉം കുഞ്ഞു കൊച്ചല്ലേ ചെറിയ കുട്ടിയല്ലേ
ആഹ മുന്നു വയസ്
ആ അപ്പൊ പിന്നെ കുഞ്ഞാണല്ലോ മൂത്താൾക്ക് എത്ര വയസ്സായി
മൂത്താള് നാലാം ക്ലാസ്സിലാ
ആഹ ആഹ ആ
ഓള് ഒരു പ്രാവശ്യം നീച്ചതാ അപ്പൊ ഞാൻ സ്കൂള് ഇല്ല നന്നപ്പോ വേഗം വന്ന് പിന്നേം കിടന്ന് ഇപ്പൊ മദരസ്സ് പോവാനായിട്ട് നീക്ക്‌ണുംല്ല
ആഹ പിന്നെ രണ്ട്പേരൂടെ ഉ തല്ലുകൂടയൊക്കെ ചെയ്യോ കുഞ്ഞുങ്ങള്
ഓ അത് പിന്നെ പറയണോ
ഉം
രണ്ടാളും വിട്ടൊടുക്കൂല
ആന്ന് രാണ്ടാളും അതെ ആഹ നമ്മടെ വീട്ടിലും രണ്ടു പേരുണ്ട് രണ്ടുടെ തല്ല് കൂടും പിന്നെ അവസാനം ആഹ പിന്നെ വേറെന്താണ് വേറെ വിശേഷം
ചായന്റെ കടി എന്താ
ഇന്ന് ഇടലിയും സാമ്പാറും ആക്കന്ന് വിചാരിച്ചു
ഉം അത് നല്ലതാണല്ലോ
ഉം
ചട്നി ഉണ്ടോ ണിക്ക്‌
അല്ല ഇഡിലിം സാമ്പാറും ചട്നി ഒന്നും വക്കുന്നില്ലേ അത്
ഞാണ്ടാക്കണന്ന് വിജാരിച്ന് ഞാന് ഉഴിന്ന് അരിയും വെള്ളത്തിടാൻ മറന്നോയ്.
ആ ചട്നിവടെ വെച്ചാല് പിന്നെല്ലാരും ചട്നിയേകഴിക്കൂ പിന്നെ സാമ്പാറതവ്ടിരിക്കും
അതുച്ചക്ക്ട്ക്കാല്ലോ സാമ്പാറ്
ആഹ് അവർക്ക് ഉച്ചക്കൊന്നും സാമ്പാറ് അത്ര പോവാത് പോവത്തില്ല
ഇഡലിക്കായ്ക്കൂലേ സാമ്പാറ് പോവാ
ആഹ് ഇഡ്ലിക്കാണ് സാമ്പാറ്. ഇഷ്ട ഒരു നേരം കഴിച്ചാ പിന്നത് വല്ല്യ വെഷ്മാ കഴിക്കാൻ ഞങ്ങള് ഞാൻ എളുപ്പത്തില് കുക്കർല്ലങ് വെക്കും ഹ് പരിപ്പും പച്ചക്കറിയെല്ലാ കൂടെ കുക്കർലങ്ങ് വേവിക്കും. പരിപ്പാ- ദ്യം നമ്മള് ആഹ് പിന്നെ പരിപ്പ് ആദ്യം ഒരരമണിക്കൂറ് വെള്ളത്തിട്ടേക്കും.
ആഹ്
അന്നേരം നല്ലപോലെ കുതിന്ന് വരികേക്കെ ചെയ്യും. അങ്ങനെ ഇട്ടാ ആഹ് അങ്ങനെ ചെയ്യ് പിന്നെ കായോം ഉപ്പും മഞ്ഞപ്പൊടിയും പച്ചക്കറിയും ല്ലാം കൊടിട്ട് ഒരു വിസലടിപ്പിക്കത്തേ ഒള്ള് നമ്മള് ഈ ഉം പച്ചക്കറി അല്ലാ മ് പരിപ്പ് നേരിത്തെ വെള്ളത്തിട്ടേക്കുന്നോണ്ടേ പെട്ടെന്നങ്ങ് വേവും. അല്ലെങ്കി ഒരു രണ്ട് മൂന്ന് വിസിലടിച്ചാ ഈ പച്ചക്കറി അങ്ങ് വെന്ത്വോവും
ഓ നമ്മളെ മുരിങ്ങാക്കോലൊക്കെ മുരിങ്ങാക്കോല് ഒന്നിച്ചിടോ?
മുരിങ്ങക്കോല് കുക്കറിന്റെ ഏറ്റോം മോളിവെക്കത്തേ ഒള്ള് ഏറ്റോം അടീലി - ല്ലാ അന്നെരം തൊറക്കുമ്പഴേഞ്ഞെടുക്കാങ്ങ് അങ്ങ് വെന്ത്വോവത്തില്ല വെന്ത്‌ ഒടഞ്ഞ് പോവത്തില്ല.
ആഹ്
ഉം ഇതാണ് നമ്മള് എളുപ്പപ്പണി സാമ്പാറ് വെക്കുന്നേ
എന്നിട്ട് സാമ്പാർപൊടി അയ്ലിടോ മല്ലിപ്പൊടി ഇടോഹ്?
നമ്മള് മൊളോടീം മല്ലിപ്പൊടീം ഉം എന്താല് പറയുന്ന പേര് ഉലുവ ഉലുവ കാ ആഹ് സാമ്പാറ്പൊടി ഒണ്ടെങ്കി ഇടും ഇല്ലെങ്കി ഇടത്തില്ല
ആ ന്നാലും ആ ടേസ്റ്റ് കിട്ടൂ ലെ
ആഹ് പിന്നാ അതൊന്ന് ഏ മൂപ്പിച്ചിടും. ഈ മൊളോടീം മല്ലിപ്പൊടിം എല്ലാം കൂടെ ഒന്നൂടെ ഒന്ന് മൂപ്പിച്ചിട്ട് ഇടുമ്പോ ഒരു മണം കിട്ടും
ആഹ്
പിന്നല്ലെങ്കി നമ്മള് വേർരീതീലും വെക്കും. ന്നിട്ട് ഈ പച്ചക്കറികളെല്ലാം കൂടങ് വേവിച്ച് കഴിഞ്ഞിട്ട് ഉള്ളി ഉള്ളീഹ് ചെറിയ ഉള്ളിട്ട് ഒന്ന് കടു വർത്തിട്ട് അയ്നാത്തോട്ട് തക്കാളിയും കുടെ അരിഞ്ഞ് ഒന്ന് അതും കൂടന്ന് ഒന്ന് മുപ്പിച്ച് ആഹ് മുപ്പിച്ചിട്ട് ഈ കൂട്ടെല്ലാം കൂടെ അയ്നാത്തൊഴിക്കും. തക്കാളിയും വെണ്ടയ്ക്കയും കൂടെ വെണ്ടയ്ക്ക നമ്മള് കുക്കറിട്ടാ അതങ്ങ് വെന്തോവും. കൊഴഞ്ഞോവും അതോണ്ട് വെണ്ടക്ക ഇടത്തില്ല വെണ്ടക്കയും തക്കാളിയും കൂടെ നമ്മള് എണ്ണയിലൊന്ന് മൂപ്പിച്ചിട്ടാ ആ സാമ്പാറ് നല്ല ടേസ്റ്റ സ്റ്റാ. ആഹ് വെണ്ടക്കീന കുഴയാതെ കിടക്കേയും ചെയ്യും കടിച്ചു തിന്ന
ആഹ്
ആഹ് അങ്ങനെയും ചെയ്യും. നിങ്ങളെങ്ങനാ വെക്കുന്നേ?
ഞങ്ങള് പിന്നാ ആദ്യം ഞാനാദ്യംന്താറിയൊ ചെയ്യല് പരിപ്പ് മാത്രം വിസലടിപ്പിക്കും. പരിപ്പ് കുതിർക്കൂല.
ആഹ് ആഹ് ആഹ്
പരിപ്പ് ഒരു വിസിലടുപ്പിച്ചിട്ട് പച്ചക്കറിയിലേക്ക് ഇടും.
ആഹ് ഓഹ്
എന്നിട്ട് പിന്നെ ഞാന് മുളകും പൊടി. ഒരു ഇച്ചി ഇടുവോളു എന്നിണ്ട് പിന്നെ സാമ്പാർ പൊടി ഇടും.
ആഹ്
പിന്നെ കായവും പുളിയില്ലേ.
ആഹ് ഞാനും പുളി ഒഴിക്കും. മറന്ന് പറയാൻ മറന്ന്.
വാളൻ പുളിയിടും പിന്നെ. ചെറിയ ഉള്ളിയിൽ നലോണം വറവ് ഇടും ഉലുവ് ഇതൊക്കെ ഇട്ടിട്ട്.
ആഹ് ഹാ ഹാ ഹാ
വല്യ കൊഴപ്പൊന്നുല്ല. വല്യ ടേസ്റ്റ് ഉണ്ടോന്ന് അറിയില്ല.
അല്ലാ, ഇങ്ങനെ വെ ഞാനും ഇങ്ങനെ വെക്കും. അത് ഞാൻ പിന്നെ. ഈ കുക്കറിലാകുമ്പോ എളുപ്പ പണി വേഗം കഴിയുല്ലോ. നമ്മള് ഇങ്ങനെ വെക്കും അത് പക്ഷെ നല്ല ടേസ്റ്റ് ത് നിങ്ങള് പറഞ്ഞതു പോലെ വെച്ചാ, ഞാനും അങ്ങനെ വെക്കാറുണ്ട്. പരിപ്പ് മാത്രം വേവിച്ചിട്ട് പച്ചക്കറി.
ച്ചി, കോഴി ഒക്കെ നല്ലോണം വെക്കും. ഈ സാമ്പാർ അവിയലൊക്കെ.
ആഹ്
ഇപ്പ അങ്ങാട് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളു നമ്മള് പഴയെ വെപ്പ്ക്കാരിത്തിയൊന്നല്ല.
ആഹ് മനസിലായി മനസിലായി.
നമുക്ക് വേണം. തോന്നുമ്പോ നിവർത്തികേടോട് ഇല്ല. ആദ്യം എന്ന്‌ പറഞ്ഞാല് സാമ്പാറും അവിയലൊക്കെ കിട്ടാണ് മോലത്തെ ചേച്ചിനെ കാത്ത് വിഷു ഓണം ഒക്ക ആവുമ്പോ.
ആഹ് ഹാ ഹാ ഹാ ഹ് ഹ്
എന്നെ നമ്മള്. ഇഷ്‌ടത്തിന് ഉണ്ടാക്കും
എളുപ്പമല്ലേ, സാമ്പാറക്കെ വച്ച് കഴിഞ്ഞാൽ. നമ്മള് എളുപ്പം എവിടെലും പോണന്നുണ്ടെങ്കിൽ ഏതാണ്ട് വലിയ സംഭവമാണല്ലെ. ആഹ്
പച്ചടിയൊക്കെ ഭയങ്ക ബുദ്ധിമുട്ടാന്ന് വിചാരിച്ച് ഞാൻ. ട്ടോ, പിന്നെ എങ്ങനെ യൂട്യൂബില്. നോക്കി മൂന്നാല് വട്ടം ഉണ്ടാക്കിയപ്പം വല്യ കൊഴപ്പല്ല.
ആഹ് ആഹ് ആഹ്
എന്നാലും മ് ആ.
ചെറിയ ഉള്ളിയൊക്കെ നല്ലോലെ വറവിട്ടാ തന്നെ നല്ല ടേസ്റ്റാ.
ആഹ് ആദ്യം ഞാൻ വിചാരിച്ച് ഇന്തൊക്കെ വല്യ സംഭവമാണന്നേ.
സാമ്പാറ് ഏറ്റവും ഈ എള്ളൂപ്പം ഞാനൊക്കെ എവിടെലും പോണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം എവിടെലും പോകണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ചോറും സാമ്പാറും വെച്ചിട്ട് പോയാ ഓക്കെ പണിയും തീരും.
കുഴപ്പമില്ല, അതാകുമ്പോ എളുപ്പമാ ഇതല്ലാം ഈ കുക്കറിലങ്ങ് എല്ലാം കൂടെ വേവിച്ചിട്ട്.
തേങ്ങ വറുത്തരക്കണം എന്നൊന്നുമില്ലല്ലോല്ലേ.
ഇല്ല, നമ്മുടെ നമ്മുടെ ഏരിയയിലോട്ടൊന്നും തേങ്ങ വറുത്തരച്ച് സാമ്പാറും.
എനിക്ക് തോന്നുന്നു, ആ തേങ്ങ വറുത്ത് അരച്ച സാമ്പാറിനേക്കാളും രസം ഇതാണ്.
ആഹ് ആഹ് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഞാൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. തേങ്ങ വറുത്തരച്ച സാമ്പാറാ. എനിക്ക് അവള് വെക്കുന്ന സാമ്പാറാ ഇഷ്ടപ്പെട്ടത്.
തേങ്ങ വറുത്തരച്ചതോ.
തേങ്ങ വറുത്തരച്ചല്ല ഞം മ് ഞാൻ ഇപ്പം പറഞ്ഞില്ലേ.
ആഹ് ഈ താളിച്ച അതാ എനിക്ക് തോന്നുന്നുഅതാ ഒന്നുകൂടി രസംന്നാ
നമ്മള് ഈ കല്യാണത്തിനും ഈ സദ്യക്കൊക്കെ പോകുമ്പോ അവിടുത്തെ സാമ്പാർ കഴിക്കാൻ നല്ല ടേസ്റ്റ് റ്റല്ലേ
ആഹ്
ആ ഞങ്ങളുടെ ഈ നമ്മുടെ സദ്യയും നിങ്ങളുടെ സദ്യയും തമ്മിൽ വ്യത്യാസം ഉണ്ട് കല്യാണം സദ്യക്കൊക്കെ നമുക്ക് നല്ല ടേസ്റ്റ് അത് അതും ഒരു സാമ്പാർ നമ്മൾ എങ്ങനെ വിട്ടില് ഉണ്ടാക്കിയാലു ആ ഒരു മണൊന്നും കിട്ടത്തില്ല
ഓര് അയിലെ എന്തെങ്കിലും ചേർക്കുന്നുണ്ടാവും
ഇന്നട്ട് ഇന്ന് എന്തെങ്കിലും ചേർക്ക ന്ന് വെച്ചാൽ സാമ്പാർ ഈ പൊടിയൊക്കെ ഇല്ലേ അതൊക്കെ അവര് അതിന്റെ ആ കറക്റ്റ് കണക്കനുസരിച്ച് ചെയ്യും ഉലുവപ്പൊടി ഇച്ചിരി കൂടുതൽ ഇട്ട സാമ്പാറിന് നല്ല മണവും ടേസ്റ്റും കിട്ടും ഉലുവായില്ലേ ഉലുവപ്പൊടി പക്ഷെ കൊറച്ച് കൂടി പോയാ കയിക്കുകയും ചെയ്യു അതിനൊരു അതിന് കറക്റ്റ് ഒരു കണക്കുണ്ട്
മ്ഹ ഹ
ആഹ് അതാണ് ഉലുവായെ നിങ്ങള് മീൻ കറിയിലൊക്കെ ഉലുവ ചേർക്കത്തില്ലയോ
ഓ മീൻകറി ചേർക്കും നമ്മള് വെളിച്ചെണ്ണൽ ഉലുവയും വലിയ ജീരവും കൂടെ ഇടും
ഓ നിങ്ങള്ൾ മീൻകറിയില് വലിയ ജീരകം ഇടു ഇല്ലേ ഞങ്ങൾ ഇടത്തില്ല ഞാൻ ആദ്യം കേൾക്കുവ
ആ ഞങ്ങള് ഇടുംവലിയ ജീരകവും ഉലുവയും കൂടെ ഒന്നിച്ചിട്ടിട്ട് പിന്നെ ചെറിയുള്ളിയും തക്കാളി ചെറിയ കെഷ്ണണം ഇടുംപിന്നെ കുടമ്പുളി അധികം ഇടുക
ആ കൊടമ്പപുള്ളി നമ്മളും ഇടും പക്ഷെ വല്യജീരകത്തിന്റെ ആദ്യമായിട്ട്
വല്ലചീരകം ഇടും ങ്ങങ്ങള് കോയിലിടും മീനിലും ഇടും ഇറച്ചിയിലൊക്കെ
ആഹ് നമ്മള് ഇറ, ഇത് എല്ലാം നമുക്ക് ഇറച്ചി വെക്കണമെങ്കിൽ വലിയ ജീരകവും വേണം പെരും ജീരകം എന്നാ ഞങ്ങള് പറയുന്നത്തന്നെ
ആഹ് അയില് ഇടും ഞങ്ങള് മീൻകറില് ഇടും
ഞാനും ആദ്യം കേക്കുക പെരിഞ്ചീരകം ഇട്ട് മീൻകറി വെയ്ക്കുന്നേ അങ്ങനെ വെച്ച്നോക്കാം ഉ ഉ നമ്മള് ചിലപ്പോ ഈ മസാലപ്പൊടി ചില സമയത്ത് മീൻ പൊരി ചെർക്കും മീ പൊരിക്കുമ്പോ
മീ മസ എന്ത് എങ്ങനെ മീൻ മസാലേ
ഈ ഈ പെരും ജീരകവും ഗരം മസാലയുടെ കൂട്ടുണ്ടല്ലേ ആഹ് അത് ചെല്ല സമയത്ത് എന്നും ആയാ ഇഷ്ടപ്പെടത്തില്ല
രസണ് പെരിഞ്ചിരകം ഇട്ടാ ഞങ്ങള് ആദ്യം ഞാൻ കറിയക്കുമ്പോ കല്യാണണം കഴിഞ്ഞ ഉടനൊക്കെ കറിയാക്കുമ്പേ പെരിഞ്ചീരി കാറി നന്നാവൂല പറിയെനി
ആണ ശരിയടാ എന്നാ വിളിക്കാം ശരി ശരിയടാ വിളിക്കാം വിളിക്കാം